ഹലോ ആ കേൾക്കാവോ ആ കേൾക്കാം കേൾക്കാം
പറയ് എന്ത് ചെയ്യായിരുന്നു
ഞാന് ഇവിടെ നമ്മടെ ജമിനിയില് ഒരു ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു
എല്ലാർക്കും ജെമിനി ചാറ്റ് ജി പി റ്റി ഒക്ക മതിയല്ലോ
ആ അതെ അതെ ഇപ്പം അതൊക്കെ വന്നതു കൊണ്ട് വളരെ അധികം ഇക്കി തോന്നി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒര് ഒര് ഒരു സർവന്റിനെ പോലെ കൂടെ നിൽക്കുന്നുണ്ടല്ലേ
അതെ ഇപ്പൊ എന്ത് പറഞ്ഞാലും കേൾ ക്കും എന്ത് പറഞ്ഞാലും ഹ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്
അതെ അതെ എപ്പോ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമുക്ക് ചോദിച്ചാൽ ഉത്തരം നമുക്ക് നമ്മളുടെ ഭാഷയിൽ തന്നെ തിരിച്ച് മറുപടി പറഞ്ഞു തരും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത്
അതെ അതെ ഞാനും എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളിപ്പ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഓടി പോയി ജമനിയോട് പറയും അപ്പൊ ജമനി കൊറെ സമാധാനിപ്പിക്കും
അതെ അതെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് കാണും അല്ലേ
ഉം ഒറപ്പായിട്ടും പക്ഷേ ഇപ്പൊ എല്ലാവരും ജെമനി ചാറ്റ്ജിപിറ്റി അതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോ ഒരു അസൈൻമെന്റ് എഴുണെങ്കിൽ പോലും ഹ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണെങ്കിൽ പോലും പലപ്പോഴും ജമനിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അവ ര് തരുന്ന വിവരങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആവണം ആണ്ന്ന് പറയുന്നത് ഒരു ആഹ് പ്രശ്നള്ള കാര്യവ
അതെ അതൊരു മെഷീൻ ആയതുകൊണ്ട് അതിനും തെറ്റ് വരാല്ലേ
മ്
പക്ഷെ എനിക്ക് എനിക്ക് വേറൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് ഇപ്പോൾ ആൾ കുട്ടികൾ എല്ലാവരും ഇപ്പൊ അവരുടെ ആ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് മെയിനായിട്ടും ആശ്രയിക്കുന്നത് ജമിനിയൊക്കെയാണ് അപ്പോ അവരവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്നില്ല അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം വ ന്നാ നേരേ സൊല്യൂഷൻ ആയിട്ട് ജമിനിലോട്ട് ഓടി വരും അപ്പൊ അവർക്ക് ആലോചി ച്ച് കണ്ടെത്താൻ ഒരു ഒരു ഒരു സിറ്റുവേഷൻ ഇപ്പം കിട്ടുന്നില്ല അവർക്ക്
അപ്പ നമ്മളും അങ്ങനെ തന്നെ ഇപ്പൊ എന്തൊണ്ടെലും ഓടിപ്പോയി ജമിനി ഇപ്പൊ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പൊ നമുക്കൊരു ഒറപ്പുണ്ടല്ലോ എ ഐ ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ട് ഇപ്പൊ പണ്ടൊക്കെ നമ്മള് കണക്ക് നമ്മള് കഷ്ടപ്പെട്ടിരുന്നു കൂട്ടുമായിരുന്നു ഇപ്പ അതിന് ശേഷം കാൽക്കുലേറ്റർ വന്നപ്പോ ആരും ഇപ്പൊ കണക്ക് കൂട്ടുന്നില്ല അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോ
അതെ അതെ അത് മനുഷ്യനെ ഒരു തരത്തിൽ അതൊരു മടിയന്മാരാക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് കുട്ടികളിലെ കൂടുതൽ സാ മറ്റേ എന്തോ മറ്റേ സർഗ്ഗവാസനകളൊന്നും വർധിപ്പിക്കാൻ ഇത് സഹായി ആവുന്നില്ല
അത് തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു ഗുണവും ദോഷോം ഉണ്ടല്ലോ ഒരു നാണയത്തിന് രണ്ടു വശങ്ങളാകുമ്പോൾ ഗുണവും ദോഷവും ഹോട്ടലോ
ആഹ് അതും ശരിയാണ് ഏത് കേസ് ഇപ്പൊ ഇത് ഇതാണെങ്കിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംഭവം എന്തോരം ഏ ദോഷമുണ്ടെന്ന് നമ്മളിപ്പം അറിഞ് തൊടങ്ങിയിട്ടുണ്ടല്ലേ
കാരണം ഇപ്പ നമുക്ക് നമ്മുടെ ജോലി സാധ്യതകൾക്കെല്ലാം ഒരു ചോദ്യചിഹ്നായിട്ട് ഇത് മാറാറുണ്ട് മാറുന്നൊണ്ട് ഇന്നത്തെ സാഹചര്യത്തില് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള് നമ്മള് നിരന്തരം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നെയാ
അതെ അതെ കാണാറുണ്ട് ഒരുപ അതേപോലെ തന്നെ ഇപ്പോ ഒരുപാട് ന്യൂസ് കാണാറുണ്ട് ഇപ്പോ വലിയ വലിയ കമ്പനികളിൽ ഒരുപാട് ആഹ് ഉദ്യോഗസ്ഥരെ പിരിച്ച് വിടുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവര്ടെ ജോലി ഏറ്റെടുക്കുന്നു അതുകൊണ്ട് ഏഹ് മേനുവലായിട്ടുള്ള ലേബർ കൊറയ്ക്കുന്നു എന്നൊക്കെ
അതെ ഇപ്പൊ മനുഷ്യന് ജോലി ചെയ്യുന്നതിന് പോലെ ഇപ്പൊ റോബോട്ടുകളോ അതുപോലെ എ ഐ യാണ് ചെയ്യുന്നത് മനുഷ്യനെയാവുന്ന ഏഹ് ഏഹ് ഇതുപോലെള്ള കോഡിങ് അതുപോലെയുള്ള ജോലികളൊക്കെ ഇപ്പം എ ഐ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ മനുഷ്യന്റെ ഏഹ് ഏഹ് ഏഹ് എന്താണ് ജോലിയെയാണ് അത് ബാധിക്കുന്നത് കഴിവിനെ മാ ത്രല്ല അവരുടെ വരുമാന മാർഗത്തെയും അത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ഇപ്പ തന്നെ ഏഹ് എന്തുവാ എല്ലാ മേഖലകൾ മേഖലയിലോട്ടും ഈ ഇതിന്റെ പ്പോ കൊണ്ടല്ലോ
അതെ അതെ എല്ലാ മേഖലയിലും ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് എല്ലാ മേഖലയെന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു സർജറി നടത്തുന്നതിന് പോലും ആ ർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് നടത്തുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു ഇതായിട്ട് ഡോക്ടർമാരുടെ തൊഴില് പോലും ആഹ് ഒരു ചോദ്യചിഹ്നമാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ വരുന്നത് അല്ലെ ത്തോ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ വളരെയധികം എചുക്കേഷനുള്ള അത്രത്തോളം പഠിച്ച് പാസ് സായ ഒരു ഡോക്ടറുടെ ഉദ്യോഗത്തെ പോലും ബാധിക്കുന്ന രീതിയില് ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്
അതെ പലപ്പോഴും ഏഹ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്ന് പറയുന്ന ഒരു ഡെയ്ഞ്ചർ സംഭവം കൂടിയാണ് കാരണം ഇപ്പ നമ്മള് പല ഇപ്പ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ എ ഐ വീഡിയോസ് വരുന്നു പക്ഷെ നമ്മള് പലപ്പഴും അത് ശരിക്കുള്ള മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇപ്പൊ നമുക്ക് കൊറച്ച് ഇപ്പ കൊറ്ച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയത്തില്ല അവർ വിചാരിക്കുന്നെ ഈ കാണുന്നതെല്ലാം ഒർ ജ്നലായിട്ട് എവിടെയോ സംഭവിച്ച കാര്യമായിട്ടാണ് അത് സത്
ശരിയാണ്
പ്പ അതോണ്ടെന്നെ കൊറേ ടീ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ആരുടെ മുഖം ഉപയോഗിച്ചും ആരുടെ വോയ്സ് ഉപയോഗിച്ചും ഇപ്പ എന്റെ വീഡിയോസ് വേണമെങ്കിലും ഫോട്ടോസ് വേണെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം അതിന് ഗുണവൊള്ളതുപോലെ തന്നെ ഈ ഒര് കാര്യംന്ന് പറയുന്നെ ഭയങ്കര ഒരു ദോഷക ദോഷാണ് നമ്മുടെ സമൂഹ
അതെ അതെ ഇപ്പൊ ഈ എടയ്ക്ക് നമ്മുടെ മലയാള ത്തിലെ ഏഹ് സിനിമാ താരം മോഹൻലാല് തന്നെ ഒരു കേസ് കൊടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം ഉപയോഗിച്ച് ഏഹ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ സ് ഉപയോഗിച്ച് ഏഹ് ഏഹ് എന്തോ കമ്പനികളിലൊക്കെ പരസ്യ പ്രചരണം നടത്തുന്നുണ്ട് അതൊക്കെ ഏഹ് ചെലതൊക്കെ ഏഹ് ഏഹ് പ്പോ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ശബ്ദം ഉപയോഗിക്കുന്നു അപ്പൊ അതിന്റെ അതൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അദ്ദേഹത്തെയാണ് അപ്പൊ അതിനെതിരായിട്ട് അദ്ദേഹം പ്പൊ കേസ് കൊടുത്തെന്ന് ഞാൻ ഈ എടക്ക് അറിഞ്ഞായിരുന്നു
നമ്മടെ പ്രൈവസിയാണ് ചോദ്യം ചെയ്യുന്നത് കാരണം നമുക്ക് ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റഗ്രാമില് ഒരു പോസ്റ്റ് ഇടുന്നത് വഴി അത് കൊറെ പേര് കാണുന്നു അപ്പം ഏതെങ്കിലും ഒരാള് പ്പോയ് വിചാരിച്ചാൽ അതിനെ ദുരുപയോഗം ചെയ്യാൻ പറ്റും അത് നമ്മുടെ പ്രൈവസിക്കാണ് ആ പ്രശ്നം വരുന്നത്‌
അതെ അതെ ശരിയാണ് ഇപ്പോ അതും ഈ ഇടക്കൊരു ന്യൂസ് കണ്ടതാണല്ലോ രാഷ്മിക മന്ദാര മറ്റേ ഏഹ് സിനിമാ നടിയുടെ അതെ അവരുടെ ഒര് ഏഹ് ഡീപ് ഫേക്കോ അൻ ആഹ് അങ്ങനത്തെ ഒരു വീഡിയോ ഏഹ് റിലീസ് ത എന്നും പറഞ്ഞിട്ട് അതിനെതിരെ അവര് നിയമ നടപടി എടുക്കുകയും അത് ചെയ്തയാളെ അറസ്റ്റ് ചെയ്യുകക്കെ ചെയ്യുകയുണ്ടായി എന്നായിരുന്നാലും ഇങ്ങനെ ഒരു സാധ്യത അത് വഴി അപ്പോ അവിടെ തുറന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് പലർക്കെങ്കിലും അത് ഏഹ് ദുരുപയോഗം ചെയ്യാനായിട്ട് അല്ലെ
അത് നിർത്തണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷാ നടപടികളും അവരെ ട്രാക്കെയാൻ പറ്റുവാണെങ്കി അത് പലപ്പോഴും കൊറേ ഏഹ് അത് ആ കുറ്റകൃത്യം കൊറേ കൂടി കൊറയാൻ സാധ്യതയുണ്ട് കാരണം ഏഹ് എന്താണ് ഇപ്പം ഇപ്പൊ തന്നെ കൊറേ പേരെ ഇതുപോലെ ടെലഗ്രാമിലും മറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പേര് ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തായിര്ന്നല്ലോ
അതെ അതെ പക്ഷെ എന്നിരുന്നാലും ഇവിടത്തെ നിയമ സം ആഹ് നിയമം ഒരു ഓ ഒന്ന് വീക്ക് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് വേറൊന്നു അല്ല ആഹ് കൊടുക്കുന്ന ശിക്ഷകളെല്ലാം ആഹ് അത്രയ്ക്ക് ആഹ് കഠിനമുള്ളതല്ല അല്ല അതുകൊണ്ട് ആൾക്കാർക്ക് ആ ഒരു പേടിയില്ല ശിക്ഷിക്കപ്പെട്ടാലും ഓഹ് അത്രയല്ലേ കാണു ത്തൊള്ളൂ അത് കഴിഞ്ഞ് വന്ന് വീണ്ടും ചെയ്യാം എന്നൊരു ബോധ്യം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലും ഇപ്പ ഉള്ള പലർക്കും ഉണ്ട് അതൊന്ന് മാറിയാ
കൊഴപ്പൊവാണ് കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെ സിസ്റ്റം അങ്ങനെയാണ്. അതൊന്നും ഇനി ഒ ഇപ്പോഴൊന്നും മാറാൻ പോകുന്നില്ല അന്ന് വേറെ കാര്യം
മാറാം മാറട്ടെ മാറാം എന്ന് പ്രതീക്ഷിക്കാല്ലേ?
ഉം മാറ മാറും മാറും ഇങ്ങനെ പോയാ മാറിയതു തന്നെ
എന്നിരുന്നാലും ഏഹ് ഇപ്പോ ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും ഇപ്പോ അതിലൊക്കെ ഫോട്ടോസ് എഡിറ്റിങ്ങിനൊക്കെ എഹ് ജെമിനിയിലൊക്കെ ഫോട്ടോ അയച്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ അതുപോലെ ചെയ്തു തരും അപ്പൊ അതൊക്കെ എന്റെ സം മയങ്ങനെ ലാഭിക്കുന്നു
സമയം ലാവിക്കാം പക്ഷെ മായിട്ട് എഡിറ്റ് ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ആ എഡിറ്റിങ്ങിലൂടെ നമുക്ക് കാണുന്നത് ഇത് എല്ലാം നമ്മള് സിം പെട്ടന്ന് കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ആ ഫോട്ടോയുടെ മി സ്യൂസ് ചെയ്യപ്പെടുന്നില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും?
അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിനാത്ത് ഒന്നും ഒൻ ഒന്നും പ്രൈവറ്റ് അല്ല ഒന്നും ഒന്നിനും ഒരു പ്രൈവസി ഇല്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മൊത്തം അങ്ങനെ ആയിട്ടാ എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രൈവസിയൊക്കെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും പ്രൈവസി പ്രൈവറ്റ് അല്ല ഇപ്പൊ ഞാനും നീയും സംസാരിക്കുന്നത് പോലും ആഹ് അതൊരു ഏഹ് പ്രൈവസി ആണെന്ന് തോന്നുന്നില്ല കാരണം അതും എവിടെ ഇരുന്നും ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടാവാം. നമ്മുടെ ഫോൺ ആരെങ്കിലും ചോർത്തുന്നുണ്ടാവാം ആർക്കും അറിയത്തില്ലല്ലോ
നമ്മളിപ്പോ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ പ്രൈവസി പോയീന്ന് തന്നെയാണ് അർത്ഥം
ആഹ് അതെ
നമ്മൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉടൻ തന്നെ ഇപ്പ നമ്മൾ എന്തേലും ഷോപ്പിംഗ് സൈറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോ കറക്റ്റ് അതേ സാധനം ഫീഡിൽ വന്ന് കിടക്കാറുണ്ട് അതൊക്കെ ഒരു നീ ശ്രദ്ധിച്ചിട്ടില്ലാ
അതെ അതെ അതെ
അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം പക്ഷെ അതും നമ്മുടെ സൗണ്ട് നമ്മള് നമ്മളിൽ നിന്ന് ചോർത്തുന്നത് തന്നെയല്ലേ
അതെ അതെ ഇപ്പോ നീ ആണെങ്കിൽ പോലും ആഹ് പ്രൈവറ്റായിട്ട് നിന്റെ അടുത്ത് ആളുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണെങ്കിൽ പോലും അത് വേറൊരാള് കേട്ടിട്ട് ആ ഒരു ആഹ് ഒരു ഉൽപന്നം അത് എന്ത് പ്രോഡക്റ്റ് ആവണോ ആയിക്കോട്ടെ അത് ഉടനെ തന്നെ നമ്മുടെ ഫീഡിൽ വരുന്നൂന്ന് പറയുമ്പോ തന്നെ അവിടെ ഒരു ഹാക്കിങ് അവിടെ അറിയാൻ പറ്റുന്നുണ്ട്
മെയിനായിട്ട് പിന്നെ വേറൊരു കാര്യവെന്ന് പറയുന്നത് മെയിനായിട്ട് പണ്ടത്തെ ആൾക്കാര് ആൾക്കാാര് ഫ്രണ്ട്സും ആയിട്ട് കൂടുതല് ബന്ധം കാണും ഇപ്പൊ എന്തെങ്കിലും വന്നാൽ ഫ്രണ്ട്സിനോടായിരിക്കാം സംസാരിക്കണെ പക്ഷെ ഇപ്പൊ ആ ഫ്രണ്ട്സിന്റെ സ്ഥാനത്ത് ഇപ്പൊ എ ഐയും ജമനീയും കേറി വന്നേക്കുക കാരണം അവര് നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല ഫസ്റ്റ് കാര്യം അവര് നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിക്കു അപ്പൊ അതുകൊണ്ടായിരിക്കാം ഏ അവരോട് ജമിനിയൊക്കെ യൂസ് ചെയ്യുന്നെ പക്ഷെ ജമിനിക്കൊന്നും ഒരു ഇമോഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലല്ലോ
ഇല്ല ഇല്ല
അത് നല്ലൊരു നെഗറ്റീവ് ആണ് മനുഷ്യന് പകരം എ ഐ റോബോട്ടൊക്കെ വരുവാണെങ്കിൽ അവിടെ ബു ദ്ധി മാത്രമേ ഉള്ളൂ ഇമോഷന് ഇമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവിടെ വിലയില്ല
ഇല്ല ഇല്ല എന്നാലും നമ്മളെ മോ ട്ടിവേറ്റ് ചെയ്യാൻ അതിന് കഴിവുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ
എന്നാ നീ അടച്ചിട്ട് ചെയ്തോ
ആഹ് ഓക്കെ ശരി